അത എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ
നല്ല വർത്താനം എന്താ പിന്നെ ചായുടിക്ക കഴിഞ്ഞോ
ഇല്ല ചായ കുടി കഴിഞ്ഞിട്ടില്ല ആഹ് ഇന്നിപ്പോ ചായ ഉണ്ടാക്കി കുടിച്ചിട്ടില്ല
അയ്ശരി എന്താ ഈ ഒന്നാള് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഇല്ല കഴിഞ്ഞിട്ടില്ല ഈന്നാള് പറഞ്ഞില്ലേ കുറെ കൃഷികൾക്ക് വേണ്ടിയിട്ട് തൈകളൊക്കെ വാങ്ങിയിട്ടുണ്ടന്ന് അതൊക്കെ എന്തായി കുഴിച്ചിട്ടോ
ആഹ് അതൊക്കെ കുഴിച്ചിട്ടു ഞാന് വാങ്ങിയിരുന്ന തൈകള് മറ്റേ റംബൂട്ട് നമ്മൾ പല വൃക്ഷത്തെ മറ്റേ നമുക്ക് ഫ്രൂട്സ് ഒക്കെ ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ തരുന്ന അങ്ങനത്തെ തൈകളായിരുന്നു വാങ്ങിയത് റെബുട്ടാൻ ഇണ്ടായിരുന്നു ചിക്ക് ക്കു ഇണ്ടായിരുന്നു അതുപോലെ മാങ്കോ മാങ്ങ ഇണ്ടായിനി അങ്ങനെ മൾബെറി എഹ് പിന്നെ മാവ് എന്നെ പലെ ആഹ് ആഹ് രണ്ട് മൂന്ന് അയിറ്റം മാവ് അത്പോലെ പ്ലാവ് ഇപ്പോ ഇപ്പ ഇണ്ടല്ലോ ആഹു രണ്ട് കൊല്ലം കൊണ്ട് ഓഹ് ഒന്നര കൊല്ലം കൊണ്ട് ക്കെ ആഹ് കായ്ക്കുന്ന പ്ലാവ് ഒക്കെ ഇണ്ടല്ലോ അതൊക്കെ ആയിരുന്നു വാങ്ങിയെത് ഉം അപ് ഇപ്പ അത് ഈ കുഴിച്ച്ട്ട്ട്ട് ഇപ്പ രണ്ടീസം ആയിട്ടൊള്ളു കാരണം ഇത് വെരെ ഭയങ്കര ചൂട് അല്ലായിര്ന്നോ അപ്പ ചൂട് മാറി ഇപ്പ രണ്ടീസം ആയിട്ട് ആഹ് മഴ തൊട്ങ്ങീണല്ലോ ആഹ് അതിന് ശേഷാണ് കുഴിച്ച് ഇട്ടെ അപ്പ അയിന് മുന്നെ കുഴ്ച്ച് ട്ടാല് ഇമ്മെക്ക് ഇപ്പം വേനെൽ ആയോണ്ട് വെള്ളത്തിനൊക്കെ ക്ഷാമം ഇള്ളോണ്ട് കുഴ്ച്ച് ഇട്ടാൽ നന്ച്ച കൊട്ക്കാൻ കയ്യുല്ലല്ലോ വിചാര്ച്ച് കുഴിച്ച് ഇട്ടില്ലായിരുന്നു ഉം പിന്നെ നിങ്ങളെ വീട്ടിൽ അങ്ങനെ എന്തെലും കുഴിച്ചിട്ടിട്ട് ഉണ്ടോ?
ഇല്ല ഞാന് കുഴിച്ചിട്ടിട്ട് ഇല്ല ഞാനും അങ്ങനെ എന്തെങ്കിലും
ആഹ് പുതിയ വീടൊക്കെ എട്
ത്ത് ഇടെണംന്ന് വിചാ വീട് പണി നട്ന്നോക്കാണ് ആഹ് ആഹ് പുതെ വീട് എട്ത്തൊണ്ട് ഇക്ക്ണ് ഇണ്ട് അപ്പൊ
ആഹ് അപ്പൊ പുതെ വീട്ട്ൽ താമസം തൊടങ്ങ്ന്നതിന് മുന്നെ കുഴിച്ച് ഇട്ടൊണ്ടു അതായിരിക്കും നല്ലത്
ആഹ് അതാണ് അല്ലെ ബെറ്റർ ആയിട്ട് ഇള്ളെത് ഞാൻ വിചാരിക്ക്ന്ന്ണ്ട് അങ്ങനെ ചെ ചെയ്യാന് ക്ഷെ
ഓക്കെ ചെയ്തോണ്ടു ചെയ്യ്ന്നതായിരിക്കും നല്ലത് അങ്ങനെ ആവുമ്പം അമ്മളെ താമസം തൊട്ങ്ങുമ്പോത്തിനെന്നെ പിറ്റെത്തെ കൊല്ലം തെന്നെ നമ്മുക്ക് അത്
ഫലങ്ങളൊക്കെ കിട്ടി തൊടങ്ങോല്ലോ ലെ
ആഹ് അതെ ഉം
ഇയ്യ് പർണി ലെ എന്താ ഒക്കെ കുഴ്ച്ചിട്ടിനി അല്ലെ വലിയ വലിയ മാവ്കൾ ഒക്കെ
ആഹ്
അത് അത് അതിമ്മെന്നൊക്കെ മാങ്ങ കിട്ടാറായി തൊട്ങ്ങിയോ
ആഹ് മാങ്ങ ഇപ്പോ ആഹ് മാങ്ങ ഇപ്രാവ്ശ്യം കൊറച്ചൊക്കെ കിട്ടിട്ട് ഉണ്ട് ആഹ് ഹേമ് ഇപ്രാവ്ശ്യം കൊർച്ചൊക്കെ കിട്ടി ഞങ്ങൾ കൊറെ ഒക്കെ പഴ്പ്പിച്ച് കഴിച്ചു കൊറെ ക്കെ അങ്ങനെ പല വിഭവങ്ങളൊക്കെ ഇണ്ടാക്കി ഇപ്പം ഇന്ന് ഞാന് വീട്ട്ന് അട്ത്ത് ഇള്ളെ പഞ്ചാര മാങ്ങ ഇണ്ടായിരുന്നു അത് അതൊ ക്കെ ഇന്നലെ കാറ്റില് കൊറെ വീണപ്പം അതൊക്കെ പൊറുക്കി എട്ത്ത് ഞങ്ങൾ ഏഹ് ശർക്കര ഇട്ട് വേവിച്ച് വെച്ചു നല്ല രുചികരമായ ഒരു വിഭവാണ് അത് വാണെ ഒന്ന് ഇണ്ടാക്കി നോക്കിയോക്കോയോണ്ടി
ആഹ് അത് എങ്ങനെ ശർക്കര ഇട്ട് വേവിക്കെ എങ്ങനെയാണ് അത് സംഭവം
ആഹ് അത് എങ്ങനെ ഓയിച്ചാല് നമ്മെൾനല്ല പഴ്ത്ത പഴ്ത്ത മാങ്ങ തെന്നെ വാണം ട്ടോ അതിന്റെ ബാക്ക്ൽ ഇള്ളെ കറ വെര്ന്ന ഭാഗം ഇല്ലെ തണ്ട് ഭാഗം അത് വെട്ടിക്കളയാ എന്നിട്ട് മാങ്ങെക്ക് ഏഹ് ചുറ്റു ഭാഗത്തും നാലോ അഞ്ചോ ലൈൻസ് ഇട്ട് കൊട്ക്കാ കത്തി ഉപയോഗിച്ച് മൻസ്സിലായോ? ആഹ് വരയിടുക വര ഇട്ട് കൊട്ത്തെയിന് ശേഷം ഉം നമ്മെൾ ഒര് പ ത്രത്തിൽ അത് ഇടാ അതിലേക്ക് ശർക്കര വെള്ളം ഒന്നും ഉപയോഗി ക്കാതെ ശർക്കര അച്ചെക്കെ ഇട്ട് കൊട്ക്കാ എന്നിട്ട് തീ കത്തിച്ചാല് ശർക്കര ഓ ഓട്ടോമെറ്റിക് ആയിട്ട് അത് ഉര്കി വെരും എന്നിട്ട് ആഹ് ആഹ് ഉരുക്കി വരുന്നതോട് കൂടി തന്നെ തീയിന്റെ ഊക്കൊണ്ട് മറ്റേ മാങ്ങയിലുള്ള വെള്ളൊക്കെ പുറത്തേക്ക് ഒലിച്ചു വരും അങ്ങനെ വെള്ളം ഇതിൽ ഉണ്ടായി വരും അപ്പൊ അങ്ങനെ അതങ്ങനെ ആഹ് വെള്ളംങ്ങനെ കുറി ക്കി എടുക്കുമ്പോ സംഭവം റെഡിയാവും നല്ല രസാണ് ഒന്ന് ണ്ടാക്കി നോക്കെണ്ടി
ഉം ഉം അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും ഉം അതുപോലെ വേറെ എന്തെങ്കിലും അവ് ഉപ്പിലിടൽ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ ങ്ങള് അച്ചാറുണ്ടാക്കും ഉപ്പിലിട ഈ മാങ്ങ കൂടുതലായിട്ടുള്ളവരൊക്കെ പറയുന്നെ കേൾക്കാം ഉപ്പിലിടും അച്ചാർ ഇണ്ടാക്കും അങ്ങനെയൊക്കെങ്ങനെ പറയുന്ന കേൾക്കാറുണ്ട്.
ആഹ് ആഹ് ഇണ്ട് അങ്ങനത്തെ ഇണ്ട് മറ്റേ വീട്ടില് ഉപ്പ അങ്ങനെ എ ഉ ഉമ്മ അങ്ങനൊക്കെ ചെയ്യാറ് ഉണ്ട് ഉപ്പിലിട്ടൊക്കെ ഉ ഉപ്പിലിട്ട് വെച്ചിരുന്നു അതുപോലെ അച്ചാർ ഇണ്ടാക്കി വെച്ച് കുറച്ച് കഞ്ഞീയിലൊക്കെ കൂട്ടാൻ അച്ചാറുണ്ടാക്കി വെച്ചിനു. പിന്നെ ഇപ്പൊ അധികം പഴിത്ത മാങ്ങയാണ്ള്ളേ. ആഹ് അതെ നല്ല രസമാണ്,. ഇപ്പം അധികും പഴുത്ത മാങ്ങയാണ് ഇള്ളേ അപ്പം അതില് പഴ്ത്ത മാങ്ങനോട്‌ ഞങ്ങള് ജ്യൂസ് അടിക്കാറുണ്ട്
ആഹ് ജ്യൂസ് രസാണല്ലോ ചൂടായ ടൈമിലൊക്കെ
ആഹ് ആഹ് അതെ ജ്യൂസ് രസാണ് ഇപ്പം അധികം ആഹ് പച്ചക്ക് തിന്നലും ഉണ്ട് അച്ചേക്ക്
ആഹ് അങ്ങനെ ഈ ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട്ല്ലേ അല്ല പച്ച പച്ച മാങ്ങ തന്നെ ഉപ്പും മുളകും ഇട്ട് കഴിക്കുന്നോര്ണ്ടല്ലോ
ആഹ് അതെ അതെ അങ്ങനെ കഴിക്കാറുമുണ്ട് നിങ്ങള് നിങ്ങൾക്ക് മാങ്ങഒക്കെ ഉണ്ടോ വീട്ടില്
ഇല്ല എനിക്ക് മാങ്ങല്ല ഇല്ല അവിടെ എന്റെ വീട്ടിലുണ്ട് അവിടെ എന്റെ ഇക്കന്റെ വീട്ടിലൊന്നും മാങ്ങയോ അതുപോലെ ചക്ക അതൊന്നുല്ല.
ഇല്ലല്ലേ പിന്നെ വീട്ടില് തെങ്ങൊക്കെ ണ്ട് തെങ്ങ്
ആഹ് തെങ്ങുകളൊക്കെ ണ്ട് തെങ്ങുണ്ട് നമ്മളിപ്പോ വെളിച്ചെണ്ണയൊക്കെ ആഹ് തെങ്ങു ന്ന് ഏ തേങ്ങ ആട്ടിട്ടൊക്കെ തന്നെ വെളിച്ചെണ്ണൊക്കെടുക്കാറുള്ളത് അരയ്ക്കാനും ആഹ് ട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ എടുക്കാറ്ണ്ട്, നിങ്ങളവിടെ തെങ്ങ് ണ്ട് തെങ്ങ് എങ്ങനെ ഇണ്ടോ?
ഞങ്ങളവിടെ തെങ്ങ് കൊറവാണ് തെങ്ങ് തീരില്ല അപ്പൊ ഞങ്ങള് ആ ആകെ ഒരു തെങ്ങറ്റേ ഒള്ളൂ അപ്പൊ അതിന്ന് നമ്മുക്ക് കൊറച്ച് തേങ്ങേ കിട്ടുള്ളൂ ഒരു നൂറെണ്ണൊക്കെ കിട്ടാറുള്ളൂ. അത് നമ്മക്ക് ആട്ടാന് ഉപയോഗിക്കാൻ ആട്ടാന് ഒന്നും ഉണ്ടാവേയില്ല വെളിച്ചണ്ണ ഇണ്ട ണ്ടാക്കാനൊന്നും ഇണ്ടാവേല്ല്യ നമുക്കൊക്കെ കറിയിൽ ഉപയോഗിക്കാനും മറ്റ് ആവശ്യങ്ങൾക്കെ ഉണ്ടാവാറുള്ളു. പിന്നെ വെളിച്ചെണ്ണ ഞങ്ങള് സാധാരണ പുറത്തുന്ന് വാങ്ങലാണ്.
ആഹ് ആട്ടാറില്ലാല്ലെ അപ്പൊ
ഇല്ല ആട്ടാറില്ല.
അയ്ശെരി.
ഉം.
എങ്ങനെ.
വടെ പുറത്ത്നിന്ന് വെളിച്ചെണ്ണ വാങ്ങുമ്പോളേ
ആഹ് ആഹ്
മായം മായം കലർന്നിയത് കലർത്തിയതാകും അധികം കി
ആഹ് ആഹ് ആ അതെ
സാഹചര്യങ്ങള് മൂലം പൊറത്തുനിന്ന് വാങ്ങിക്കുകയാണ് ആ അതെ വീട്ടിലെ ആവശ്യങ്ങൾ ക്ക് വേണം പിന്നെ നമ്മുക്ക് വിടെ സ്ഥലങ്ങളൊക്കെ കൊറവാണ് അകെ കൊറച്ച് സ്ഥലേള്ളൂ വീട് നിക്കുന്ന സ്ഥലവും പിന്നെ കൊറച്ച് സ്ഥലങ്ങളേ ഉള്ളു അപ്പൊ പിന്നെ ആകെ ഒരു തെങ്ങേ ഉള്ളു വീട്ടില്
അഹ് ശരി അപ്പൊ കവിങ് അഹ് കവിങ്ങോക്കെ ണ്ടോ അതോ
കവങ്ങോ അതൊന്നും ഇല്ല ഒക്കെ കൊറവ ന്നെണേ രണ്ടോ മൂന്നോ കവങ്ങള്ളൂ നമ്മുക്കിപ്പ അട ക്കാ വി വിക്കാൻ മാത്രൊന്നും കിട്ടാറില്ല
ആഹ് ആഹ് ഐ ശരി
നിങ്ങളെ വീട്ടിൽ എങ്ങനെയാണ്
ആഹ് എന്റെ വീട്ടില് അവിടെ തെങ്ങുണ്ട് കവുങ്ങും അത്യാവശ്യം കുഴപ്പല്ലാണ്ട് ണ്ട് കുരുമുളക് അതൊക്കെ ണ്ട് അപ്പൊ നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെ അത്ണ്ടാവും പിന്നെ കവുങ്ങുന്നയാലും അത്യാവശ്യം അടക്കകളൊക്കെ കിട്ടാറുണ്ട്
ആഹ് ആഹ്
കൊഴപ്പല്ലാതെ അതൊക്കെ അത്യാവശ്യയിട്ടുണ്ട്
ആഹ് ആഹ് ഓക്കെ പിന്നെ ഉം എഹ് ഈ റബ്ബർ ക്കെ ണ്ടോ വീടിന്റെ അടുത്ത്
ആഹ് നമുക്കില്ല പക്ഷെ നമ്മുടെ വീടിന്റെ അടുത്തൊരു റബ്ബർ തോട്ടംണ്ട്
ഓഹ് ആഹ് പ്പം ആഹ് റബ്ബർ റബ്ബർ നമുക്ക് പ്രകൃതിക്ക് നല്ലതാണോ ചീ തയാണോ അതിനെ കുറിച്ച് വല്ലത
ഇല്ല അങ്ങനെ എക്ക് എൻക്കും അറിയൂല ട്ടോ അതിനെ കുറിച്ച് എനിക്കറിയൂല പക്ഷേ നമുക്ക് റബ്ബർ തോട്ടം ണ്ടായാലും എന്താറോ മഴക്കാലായയാല് ഈ കോട്ടരുമ എന്നൊരു ഒരു ജീവി ണ്ട് അത് നന്നായിട്ട് വരു വീട്ട്ക്ക് അഹ് അതിനോട്ല്ല ബുദ്ധിമുട്ട് തീരണ്ടോ ആഹ് ആഹ് അതിനോടുള്ള ബുദ്ധിമുട്ട് നല്ല രീതീലുണ്ടാവും.
ആഹ് ഓക്കെ ഓക്കേ ആഹ് അപ്പൊ ഈ റബ്ബർ പ്രകൃതിക്ക് ദോഷമില്ലാന്ന് തോന്നുന്നുല്ലേ? ദോഷമുണ്ട് ഞാന് പണ്ടൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത്
ദോശണ്ടാവോ?
ഹ് അറിയില്ല പണ്ടൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ടീച്ചേഴ്സെക്കെങ്ങനെ പറ പറയുന്ന കേക്കാ. ഈ റബ്ബർ നമ്മളെ മെ പ്രകൃതിക്ക് നല്ലതല്ല. അതിനു പകരം മറ്റു പെ തൈകളൊക്കെയാണ് നടുന്നത് നല്ലത്. ഇപ്പൊ നമുക്ക് സ്കൂളുകളിന്നൊക്കെ തൈകളൊന്നും കിട്ടുമ്പോ ഈ റബ്ബർ തൈയ്യൊന്നും ആരും തരേല്ലല്ലോ.
ആഹ് ആഹ് മഹാഗണി അതുപോലെ തേ ക്ക് അതൊക്കേണല്ലോ തരാറുള്ളത്.
ആഹ് അതെ. ഓ ഹൊ ഹും പിന്നെ ഉംഉം ഇങ്ങനെ ഞങ്ങള വീട്ടിലൊക്കെ നറയെ ചാമ്പക്കൊക്കെണ്ട്. ഇ പെശെ ഇപ്രാശ്യയ് ഈയൊരു സമയത്തുണ്ടായ ചാമ്പക്കയിലൊക്കെ ഒരുപാട് പുഴുക്കള് അതെന്തൊണ്ടാന്നറിയോ?
അത് ഇൻക്ക് തോന്നുണു ചൂടുകാലം മഴക്കാലകൂടി ഒരുമിച്ച് വന്നിട്ടായിരിക്കും.
ഓഹ് അതോണ്ടാണോ അശെ ഇത് നല്ല ആഹ് ചൂടുക്കാലത്തുള്ള ചാമ്പക്കേണ്.
ആഹ് അതാരിപ്പോ ചൂടിന്റെ ചൂടുണ്ടായി ട്ടായിരിക്കും മാണെങ്കി അത് അതില് അതിലുള്ള ജലാംശങ്ങൾ കുടിക്കാൻ വേണ്ടിട്ട് വരുന്നെ.
ആഹ് അതായിരിക്കു അതുകൊണ്ടായിരിക്കുല്ലേ ഞ ഇങ്ങെ ചിന്തിക്കുവായിരുന്നു. ഉം ഉം ഓക്കെ.
പിന്നെന്ത വേറെന്തെങ്കിലും എഹ് റബുട്ടാൻ, ചിക്കു അങ്ങനെന്തെങ്കിലൊക്കെ ഉണ്ടോ?
അഹ് റംബൂട്ടാനുണ്ട്, ചിക്കുണ്ട് ചിക്കുമ്മപ്പൊ കായ് യി ഞങ്ങള് പറിച്ചു കഅ് ജ്യൂസടിച്ച് കുയ് കുടിച്ചിട്ടൊക്കെ ചെയ്ത. ഇപ്പൊ റംബൂട്ടാൻമേ നെറയെ കായ് ഇണ്ടായിണ് അതിനിപ്പാവണെന്ന് ണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് മാസം എടുക്കാ മതി പറിക്കാനാവണന്നുണ്ടെങ്കി പഴുക്കണന്ന്ണ്ടെങ്കില്
ആഹ് ആഹ് ആ ശരി.
നിങ്ങള് അതൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ടോ വീട്ടില്?
ഇല്ല ഇല്ല അമ്മേടെ വീട്ടിലവിടെണ്ട് പക്ഷെ ഞാനിപ്പോ ഞ ഞാനായിട്ട് കുഴിച്ചിട്ടിട്ടില്ല.
ഓഹ് ഓക്കോക്കെ അ പിന്നെ പുതിയ വീട്ടിലേക്ക് താമസം മാറുന്നേന്റെ മുന്നെ ഒക്കെ കുഴിച്ചിട്ടോണ്ടു.
ആഹ് ഞാൻ വിചാരിക്കുന്നുണ്ട് അങ്ങനെ ചെയ്യാന്. പക്ഷെ നമുക്ക് മുറ്റം കുറച്ചേള്ളൂ അപ്പൊമ്മളെ ഇഷ്ട്ടം പോലെ ചെയ്യാൻ കഴിയൂല. ആഹ് നമ്മൾ പണികൾ മുഴുവൻ കഴിയാതെ അത് ആ മുറ്റത്തിട്ടാല് പിന്നും ഓരോ സാധനങ്ങൾ കൊണ്ടുവരുമ്പളെ അതൊക്കെ കേട്
അതെ അതെ അതെ ഓക്കേ ഓക്കേ ഓക്കേ എന്നാ ശരിട്ടൊ പിന്നെ വിളിക്കാ.
ആഹ് ആഹ് ഓക്കെന്നാ ശരി.